ഇന്നെ ഇന്തൊക്കെ
ഉം
ഓളെ കുട്ടിയേളേ മുസ്തവാന്റെ ഓൾ ഇവിടെ ഇണ്ടാ ന്നു.
ആ ആ
ഇന്നലെ ആശത്രീക്ക് പോയി. അവിടെത്തന്നെണ്.
എവിടെ
ഓളെ വീട്ടിലാണ്ന്ന്.
ഓൾക്ക് വിശേഷംണ്ടോ?
അടുത്ത മാസം പെറാനേ ക്കുണു. ന്നട്ടാ
ഫാൻ്റോള് സോറി മറ്റേ കാ തായിറോ?
തായറൂൻ്റോള് ഇന്നലെ ഓര് രണ്ടാളും വന്നിന് ടൂറോയിക്കാ
എവിട്ക്ക്? ഹേ കേട്ട്ല്ല. ഹലോ ഹലോ ഹലോ കേക്ണില്ലല്ലോ.. ഹലോ